ഹലോ
കേൾക്ക്ണ്ടോ
ആഹ് ഇണ്ട് കേൾക്ക്ണ്ട്
ആഹ് എന്തക്കെ എന്താ പരിപാടി ഇവിടെ സുഖാണ് നല്ല മഴേണ് ഉം അവിടൊക്കെ മഴയുണ്ടോ ആഹ് ഇന്ന് രാവിലെ തൊട്ടേ നല്ലൊരു മഴേല്ലേ
ആണോ ഇന്ന് ഇന്നലെ ഇന്നലെ മുതലേണ്ട് മഴ
ആഹ് ഏഹ് ഇന്നലെ ഇവിടെ ചെറുതായിട്ടുള്ളൂ ഇന്ന് നല്ല രാവിലെ മഴേണ്
അതല്ലെ ഇവടെ ഇന്നലെ തൊട്ടേ ന ല്ല മഴെന്നെ കൊഴപ്പൊന്നുല്ലാത്ത മഴ ഇന്നലെയെണ് ശെരിക്ക് മഴ തൊടങ്ങീക്കണ് ഇതുവരെ അത്ര മഴ ഇണ്ടായിട്ടില്ല
ആഹ് ആഹ്
ഉം കാര്യായിട്ട് വെയിലന്നെയാരുന്നു
വെയിലെന്നെണു അതന്നെ പറഞ്ഞ വെള്ളൊക്കെ എവടക്കെ ആവോ പ്രാശ്യംന്നറില്ലേ നിങ്ങക്കൊക്കെ വെള്ളള്ള ഏരിയാണോ അവടെ
ഇവടെ പർഞ്ഞാല് ഞമ്മക്ക് കോയൽക്കെണറാണ് പക്ഷേ കോയൽ കെണറ് ആണെങ്കിലും ഞങ്ങക്ക് വെള്ളം അടിച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ദിവസം ഞാൻ രണ്ടു വട്ടൊക്കെ മോട്ടർ ഇടും അതൊരു രണ്ടു വട്ടമ്പാടെ ആയിട്ട് മൂന്ന് മണിക്കൂറ് ആഹ് മൂന്ന് മണിക്കൂർ ഇടണം അതായത് ഒരുവ ട്ടം ഞാൻ ഒന്നര മണിക്കൂർ ഇടും പിന്നെ കൊ ആഹ് അതാണേ മറ്റേ ആ സാധാ മോട്ടറില്ലേ കംമ്പ്രസറ് അതാണ് അതിന് വെള്ള ആയി കിട്ടുമ്പത്തേന് ഒരുപാട് സമയം എടുക്കും അത് പിന്നെ മാ ത്രല്ല നമ്മള് രണ്ട് പെരക്കാണ് ഓഹ് കറണ്ട് ബില്ലും അത്യാവശ്യം വരും പിന്നെ രണ്ട് പെരക്കാരാണ് വെള്ളം യൂസ് ചെയ്യണത്
ഏഹ് നിങ്ങള കോയലിന്നാണോ രണ്ടു പെരക്കാര് യൂസ് ചെയ്യണത് അതെ രണ്ട് പെരക്കാര് രണ്ട് പെരക്കാര് നിങ്ങളെ ബാക്കിന്നെയാണോ തറവാടോ അങ്ങനെ എന്തെലും ആണോ ആഹ് അത് ശെരി പിന്നെ ഇപ്പ ഒന്നും പറ്റൂലല്ലോ
ഇതിന്നെന്നേണ് ഓര്ക്കും ഓലെ വീട്ട്ക്കും
അങ്ങനെ വാ ഒരു ടാങ്ക്ന്ന് അങ്ങനെ പൈപ്പ് ഇട്ടേക്കലേ
ആഹ് ഓരവ്ട്ക്ക് പൈപ്പ് ന്താക്കിക്കാ പിന്നേ ഓലെ ബാത്റൂമിലും അട്ക്കളേലും എല്ലാട്ത്തും അങ്ങനെ തന്നെ നമ്മളെ വ് ഇത് ന്നെന്നേണ് ടാങ്കീന്നെന്നേണ് അപ്പോ മോട്ട്റിട്ട് കയിഞ്ഞാല് കൊറേ സമയെട്ക്കും ആഹ് ആയിര്ത്തിന്റെ ടാങ്കാണ് അതും നെറയൂല വേനലാ മ്പാ നറയൂല മഴക്കാലാണെങ്കില് ഇപ്പോ ഇങ്ങനേ ഈ മഴ ഒര് മമ്മ് ഒരാഴ്ച്ചെക്കെ നിന്ന് കയിഞ്ഞാല് പിന്നെ ഒര് പത്തിരുപത് മിനിറ്റോണ്ടൊക്കെ നറയും
പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങ തീരൂലേ വെള്ളം ഇത്രേയാള് യൂസ് ചെയ്യല്ലേലേ പെട്ടെന്ന് തീരും ഏഹ് ഞമ്മളെവ്ടെക്കെ റ്ഞ്ഞ പാടേരിയേണ് ഏഹ് ഞങ്ങളോടെ പാടേരിയേണ് പല്യാളി പാടന്നൊക്കെ പറയുല്ലേ അമ്മള് അങ്ങ വെള്ളൊക്കെ മയ പെയ്ത് നല്ലോണം നറഞ്ഞാല് വെള്ളം നമ്മളെ അട്ക്കളന്റെ സ്റ്റെപ്പ് വരെക്കെ വരും പിന്നെ ഞങ്ങള് രാത്രി ണീ ച്ച്ട്ട് വാഷിങ് മിഷീനൊക്കവ്ടെ മുറ്റത്താ വാഷിംങ്മിഷീന്ള്ളത് അതൊക്കെ വട്ന്ന് മാറ്റല പിന്നെ എട്ത്ത്ങ്ങട്ട് രാത്രിയൊക്കെപ്പൊ എട്ത്തക്കും നല്ല മഴ പെയ്താ പിന്നെൻക്ക്‌ ഒറങ്ങാന് ഇത് വരെ ആത്തിനുള്ള്ക്ക് കേറീല്ല അട്ക്കളേന്റെ സ്റ്റെപ്പ് വരെ വന്ന്ണ് ഞങ്ങള അപ്പർത്തക്കെ കൊറച്ചപ്പർത്തൊക്കെ പാടത്ത്ള്ള വീട്ടിലൊക്കെ വെള്ളം ഉള്ളില് കേറീം ഫുള്ള് സാധനം മഴ ഗൗരവത്തിലായ ഒക്കെ മൊകൾക്ക് എട്ത്ത് വെക്കും ഓല് പിന്നെ ഓല് വീട്ന്നൊഴി ഴിഞ്ഞ് പോവലാ തറവാട്ട്ക്കൊക്കെ പിന്നെ ഒന്നിച്ച് ഒന്നായിട്ടെല്ലാതും തോർന്ന് എല്ലാം റെഡി ആയീന് ശേഷം പിന്നെ ക്ലീനിങ്ങിനൊക്കെ വെരലാണ് നല്ല റിസ്ക്കാണ് അവര് കൊറേ വിറ്റ് പോവാൻ നോക്ക്ണ്ട് പക്ഷെ വെള്ള പ്രശ് നായതോണ്ട് വെള്ളം ഏറിയാലും ആർക്കും വേണ്ടല്ലോ അപ്പോ വാങ്ങുവാ ങ്ങൂല പാടോം കൂടെ ആയതോണ്ടേ ഇപ്പൊ ആർക്കും വേണ്ടാറയാ ഞമ്മൾ ഒര് വീട് പറഞ്ഞ എങ്ങനൊക്കെയോ വെ വെച്ച്ണ്ടാക്കണതാ അപ്പങ്ങനെക്കെ വെരുമ്പോ അമ്മക്ക് ബുദ്ധിമുട്ടെന്നേണ് പറയ അ പ്പത്ര നോക്കീല ഇവടെന്ന് പിന്നെ അത്ര തെന്നെ ലേകദേശം വെള്ളം എപ്പൊഴും ഒരു ലെവലിൽ ണ്ടാവൂട്ടോ വെള്ളം കൊണ്ട് ഇവിടക്ക കു കുട്ട്യേള് നാല് കുട്ട്യേൾണ്ട് ൻക്ക് അപ്പൊ ഓര് നല്ല കളിയാണ് വെള്ളം കൊണ്ട് വരെ
പിന്നെ വേനലായ പേടിക്കണ്ടാ ലേ വേനലായ പിന്നെ ഇഷ്ടം പോലെ വെള്ളാ
വേനലോ വെള്ളണ്ടോ ഏഹ് മോട്ടർ ഇടാൻ പറ്റ് റ്റോന്ന്ള്ളെ ചിന്തയൊന്നുല്ല അമ്മക്ക് എപ്പളും ഇട അങ്ങൻത്തെ പേടിയൊന്നുല്ലാറം പ്പൊ ഞങ്ങള് സ്ഥലം എട്ത്തുൾ ട്ത്ത്ക്ക്ണ് വീടിന് ആഹ് അങ്ങനൊര് സ്ഥലം എട്ത്തോട്ത്ത് നല്ല വെള്ളള്ള സ്ഥലന്നേണ് പക്ഷേ വേനൽക്ക് ണ്ടാവുന്ന്ള്ളതാണ് ഇപ്പോ എല്ലാരും പറയലില്ലെനോലോ പിന്നെ എന്താവൂന്നറീല വീടൊക്കെ വെക്കണ സമയത്തൊക്കെ വേനലൊക്കെ വരുമ്പളല്ലേ ആഹ് ഇത് റോഡിന്റെ വക്കാണ് വീട് ഏഹ് അത്ശെരി പോക്കറ്റ് റോഡോ
അല്ല ആഹ് പോക്കറ്റ് റോഡ് പറഞ്ഞാല് മെയിൻ റോഡൂടല്ല എന്നാ ബസ്സും എല്ലാ വണ്ട്യളും പോകുന്നേണ് ബസ്സാളൊക്കെ ണ്ട് രണ്ട് ബസ്സ്ണ്ട് അങ്ങനെ ണ്ടാവൂല്ലേ
ആഹ് ആഹ്
ഇങ്ങനെ റോഡിന്റെ വക്കാണോ ചോയ്ച്ചേ ഇവിടെ രാവി ണീന്റെ മുന്നിലെ ആഹ് ണ്ട് മൂന്നാള്ണ്ട് ന്റെ കല്യാണം കഴി ന്റെ മുന്നെന്നെ വടെ ഈ സ്ഥലം വേടിച്ച സമയത്ത് ഒമ്പത് കെണർ കു കുയിച്ച്ക്ക്ണു പറയും ഇവിട്ത്തെ ഉമ്മ
ഏഹ്
അത്രക്ക് ഒന്നിട്ടൊന്നും വെള്ളം കാണാതെ ആ കിണറൊക്കെ തൂർത്തുന്ന്
അയ്ശരി അപ്പൊ വെള്ളം കാണൂലല്ലേ കിണ സാധാ നോർമൽ കിണറ് വറ്റൂലല്ലേ ഏഹ്
കെണറ് വറ്റൂലാ അല്ലേൽ മഴക്കാലത്ത് മാത്രവെള്ള
ലേ വെള്ളം ചായക്ക് ടേസ്റ്റ്ണ്ടാവൂല അതേപോലെ
ആഹ് ഇല്ലേ ചായക്ക്‌ ഇതുപോലെ പച്ചവെളളം ആഹ് അതൊക്കെ ശെരിനേനു പിന്നെ അതുപോലെ പച്ചള്ളം കുടിക്കുമ്പോ ടേസ്റ്റ് ഇല്ല അയിനൊക്കെ ഞാനവിടെ അടുത്ത് ഉം ഇവിടെ അടുത്തൊരു വീട്ടിൽന്ന് കൊൻ്റും ഒരു ബക്കറ്റ് വെള്ള ആ വീട്ടില്ണ്ട് അവിടെ വേനലായല് വെള്ളം കൊറയും എന്നാലും വറ്റൂല ഞമ്മക്ക് ഓരിക്ക്‌ യൂസയ്യനുള്ള വെള്ളയില് ഇണ്ടാവും ഉം ഉം ഇവിടേ പിന്നെരുവിധാളുകളൊക്കെ കുടിക്കാൻ വാണ്ടി മാത്രം അവിടുന്ന് കൊൻ്റുരണാരൊക്കെണ്ട് ഉം അങ്ങനെ ഞങ്ങളൊക്ക ഡെയിലി ഓരോ ബ ക്കറ്റ് വെള്ളകൊടുന്നാ മ്മക്ക് ചായണ്ടാക്കാനും വെള്ളം കുടിക്കാനും മാത്രം മതി പിന്നെ നല്ലോണം മഴ പെയ്തയിഞ്ഞാൽ പിന്നെ നമ്മള വെള്ളത്തിന് കൊയപ്പില്ലട്ടോ പിന്നെ പച്ചളളം കുടിക്കാനും ചായണ്ടാക്കാനും ഒന്നിനു കൊഴപ്പല്ല അപ്പൊ നല്ല ഇതായിരിക്കും പെട്ടെന്ന് ടാങ്ക് നെറേഞ്ചയ്യും ഇത് വേനൽക്കാണ് നല്ല പ്രശ്നം അപ്പൊ വെള്ളത്തിന ഒരു ചൊയും കാര്യങ്ങളൊക്കെയാ കൊഴപ്പൊന്നുല്ല അങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അയന്നെ മഴ ഇങ്ങനെ നിന്നയ്ഞ്ഞാലേ നല്ല പ്രശ്നമാണ് ഏഹ്
ആഹ് അഹ അവിടന്റെ ഏട്ടത്തി കൊയല് കിണറാണ് അപ്പൊ ഓള് ഓള കെയല് കിണറെകെയപ്പുല പോല നല്ല ഷാറാണ് വെള്ളുണ്ട് ഇഷ്ടം പോലെ ഓളവിടെ ആഹ ഏരിയ വെള്ളല്ലാത്ത ഏരിയാ പക്ഷെ ഓക്ക് കോയൽക്കണറ് നല്ല വെള്ളണ്ട് ഓക്കുള്ള അവിടെ വെള്ളള്ളത് അതന്നെ നമ്മളെ നീർച്ച ഫുള്ളും ചെയ്തയില് വെള്ളണ്ടാവാനാ കൊഴല്കുത്തിയപ്പോ നമ്മള അത്രേയും പൈസടുത്ത് കുത്ത ല്ലേ നമുക്ക് നഷ്ടായി കയഞ്ഞാല് നമുക്ക് വെള്ള ല്ലാഞ്ഞാപോയില്ലേ ഷോക്ക് നല്ല വെള്ളവുണ് ഓള കൊയൽക്കിണർന്ന് കറ പിടിക്ക ചായക്ക് ടെസ്റ്റില്ലാട്ടോ അത് ഓക്ക് തോന്നനില്ല ഓൽക്കത് ആദ്യ പാർത്ത മുതലേ ഓക്കത് ശീ ശീലായന്ന് ഓക്ക് തോന്നില്ല പക്ഷെ ഇൻക്ക് ചെല്ലുമ്പോള് നമ്മള ചായന്റെ ടേസ്റ്റില്ല റൂമിനൊന്നു കറ പിടിക്കണ പ്രശനൊന്നുല്ല കെറേ പേര് പറഞ്ഞ് ബാത്റൂമിന് കറ പിടിക്കുന്ന പ്രശ്നിണ്ട് ഇവർക്കില്ല ഇവരിക്ക് ആഹ പ്രശ്നം തന്നെ വെരുന്നില്ല ങ്ങനെ ചെലയൾക്കാർക്കക്കെ ആഹ് ചെലൾക്കാരൊക്കെ പ്പോള് പറെ ശരിക്കക്ക് കയ്യന് ബലല്ലഞ്ഞാന്ന് വരക്കാഞ്ഞ പറയുള്ളു ഞാനങ്ങനെ അത്രയും ഞാനൊന്ന ദിവ ദിസം ഞാനത് കഴിക്കണം എന്റെ ബാത്റൂം ഇങ്ങനെ ക്ലീനായിക്കൊണ്ട് ഇക്കണേറാ ഇത് ഒരാഴ്ച ശീലൊക്കക്കെ കെയ്കണോൽക്ക് അത് അപ്പത്തേക്കും കറ പിടിച്ചാണ്റിയും അതൊണ്ടന്നൊക്കെ പറയു ഓള് അല്ലാതെ കൊയല് കിണറിനെ കുറ്റം പറയണ്ടന്നൊക്കെ പറയു നമ്മള് പറുമ്പോ ഓരോരുത്തങ്ങനെ പറയട്ടോ അങ്ങനെ പ്രശനം ങ്ങന പ്രശ്നം എന്നക്കെ പറയുമ്പോഴ്
ആഹ് ഉം അല്ല പൊതുവെ ഇണ്ട് വരാനായി ചെറിയ ആളൊന്നും പോയിറ്റില്ല ഓനാണ് ഫസ്റ്റ് വിരുന്നാള് ഓന് പോയി റ്റില്ല ഓൻക്ക് പനിയാ പിന്നെ മറ്റോര് മറ്റോല് രണ്ടാളും ഒരാള് അഞ്ച് മണിയൊക്കെ ആവു വരുമ്പോത്തന് ഒര ഇപ്പൊ കൊറച്ച് കഴിയുമ്പോത്തന് വരും നാലരകായ വെരും
ഏഹ് എന്ന് ഇന്റെവിടെ ചെറിയത് ചെറിയാള് വന്നു വല്യയാള് പത്താം ക്ലാസ്സിലാണ് ഓള് പിന്നെ കൊറച്ച് ലേയിറ്റായിട്ടാ വെരിയ ഓള് പിന്നാ ഇതുവരെ സ്കൂൾ ബസ്സിനേനു ഇപ്പൊ പത്താക്ലാസായുണ്ടന്നെ നേരത്തെ തൊടങ്ങണതല്ലേ അപ്പൊ പിന്നെ ഓള് ആഹ് ലെയിൻബസ്സിനാ പോക്ക് ക്കു വരവൊക്കെ മറ്റോര് വെരാനായി അഞ്ചു മണിയാവമ്പോ ഇവിടെത്തും പോയപ്പതന്നെ പറഞ്ഞത് ദഫ് തുടങ്ങീിക്കണ കേട്ടോ ഇന്നലെ മുതൽദഫിൻ പോവാൻ തൊടങ്ങീക്ക്ണ് റബിഉൽ അവ്വൽ അയീലെ അവലായില്ലേ
പ്പ തന്നെ തുടങ്ങിയോ
ആഹ് ഇവിടെക്കെ നേരത്തെ പഠിപ്പിക്കലോടുങ്ങും ദഫ് തൊടങ്ങീണ്, അപ്പൊ ഇൻക്ക് വരുമ്പോ തന്നെ തിന്നാനും വേ ഉണ്ടാക്കി ചോണ്ടിറഞ് പോയതാ
ആഹ അവര് പറയുന്ന കേട്ട്ണക്ക്ണു കളിയൊന്നും തുടങ്ങി ല്ല അങ്ങനെ പ എന്തിനൊക്കെ പേര് കൊടുക്കണ പേരൊക്കെ എഴുരിക്കണു
ഏഹ ഇവിടെ ദഫിന്റെ കളി വേ തുടങ്ങും കാരണം നേരത്തെപഠിപ്പിക്കു അയാള് ഒയിവിന് അനുസരിച്ച് ഇങ്ങനെ പഠിപ്പിക്കലാണ് ഇപ്പൊ ഇന്നലെ മുതൽ തുടങ്ങീക്കണ അറിയാ ദഫ് തുടങ്ങി അതന്നെ ഞാൻ പറഞ്ഞതേ ഇനിയിപ്പോ പാത്രം ഒ കഴിഞ്ഞ പ്രാവശ്യം പഠിക്കാൻ പോയിട്ട് ഒരു വട്ടത്തളിക്ക് പാത്രം കൊണ്ടവിടട്ട് അത് പ റ്റേ കോടി കോടി ഇടുക്കല്ലണ്ടയി, ഇഞ്ഞി കൊണ്ടകല്ല്യ റിയാന് ഇതാ ചെറിയ പാത്ര പിടി പിടിച്ചാൻ പറ്റണ വട്ട്ള്ളെ അത് വാണല്ലോ ദിന് റിയ അത് പറയന്നോട് ഇപ്പ ഇന്ന് ആഹ് ഇന്ന് മുതല് നല്ല അടിയും കിട്ടു നല്ലോ അടിച്ച അവര് പഠ ടിപ്പിക്ക അല്ലാ ഞാല് ഇവല് പഠിക്കൂല കഴിഞ്ഞ പ്രാവശ്യം വന് ആദ്യായിട്ട് കൂടിയത് നല്ല അടി കട്ടീന്ശരിക്ക് കിട്ടാഞ്ഞാലൊക്കെ കളിക്കാ കയ്യഞ്ഞലൊക്കെ പുറത്ത് ഇങ്ങന വീശുന്നതാണ് ഇപ്പോ ഓന് കന്യ്ഞ്ഞ കുറി പഠിച്ചത് കൊണ്ട് ഇപ്രവശ്യം അത്ര റിസ് ക്ണ്ടാവൂലറ നേരെ വൈകി അടിട്ടും കുട്ടികൾ കൊറെ കുട്ടികൾണ്ടല്ലോ പഠിക്കാന് കുട്ടികൊക്കെ ദഫിന ഇൻഡ്രസ്റ്റ്
പലേ ഓരോ ഐറ്റക്കാർക്കും ഓരോ കളി അങ്ങനെല്ല
ആഹ് ഇപ്പൊ പഴയ പോലല്ല ഇപ്പ പെൺകുട്ടിയക്ക ഇതാ കാലിയോഗ്രാഫി ചിത്രംവര കളടുക്കല് മാലപ്പാട്ട് നമ്മളൊന്ന് പഠിക്കണെന്ന് ഈ പരിപാടിലെർന്നു റബീൽ അവ്വല് ന്ന റഞ്ഞ സാധനം പെൺകുട്ടിയർക്ക് പറഞ്ഞിട്ടുള്ളതേ അല്ല
ആഹ് അതില ഉണ്ടാവും ആ മദ് പൊതുപരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ പത്തില് ഫസ്‌റ്റോ സെക്കന്റോ അങ്ങനൊക്കെണ്ടെങ്കിൽ
അത് കിട്ടു ആഹ അല്ലാതെ റബിലവല് നറഞ്ഞ സാധനം പെൺകുട്ടി കുട്ടക്കെ പറഞ്ഞിട്ടന്നല്ലേയ്നി ഇപ്പ യ്നിം മാണ്ടി പെൺകുട്ടിക്കല്ലാത്തിനും കൂടാ
എല്ലതുംണ്ട് ഉം അതന്നെ
കാലിയോഗ്രഫി നല്ലൊ ഒരു പ്രാവശ്യ ഫസ്റ്റ് കൂടിയിട്ട് ഓക്ക് ഒന്നില് ഫസ്റ്റ്കിട്ടീക്ക് നമുക്കിപ്പ മടിയ വലിയ ക്ലാസ്സി ത്തെ വളരെ ഇച്ച അതിനൊന്ന ആവൂല ഞാന അതിനൊന്നും കൂടൂലന്നാറിം എന്തോരു മടിയ അറി വലിയക്ലാസ്സില എത്തിയാലേ ഓള് മദ്രാസിലും പത്തിതന്നെയാണ് പക്ഷെ കൂടുണത് നല്ലതാണ് അറിയാന് ഇർ
ആഹ്
കിട്ടണല്ലഒന്നുല്ലെങ്കി ഒരു പത്രെങ്കിലും കിട്ടിക്കോളും
അതന്നെ അതല്ലേ അവനാന്റെ കഴിവല്ലേ മക്കളെ കഴിവല്ലേ അതരു പ്രകടിപ്പിക്കുള്ളൊരവസരം കൂടിയല്ലേ അപ്പൊ ഉം അതന്നെ
കഴിഞ്ഞ പ്രാവശ്യ വലിയ വലിയ പാത്രം കുഴിയുള്ള വല്യ നമ്മള് തീരുമ്പാനൊ ക്കെ പറ്റ്ണഅങ്ങനത്തെ കുണ്ടുള്ള പാത്രങ്ള് കിട്ടിയെകണ് പിന്നെ ഇത് സമയം കുറയിന്നാ ശരിട്ടോ
ആഹ് ശരി എന്നാ